ഹലോ ഹലോ കേൾക്കാമോ ആഹ അത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
എന്താ നല്ല വിശേഷന്നെ എന്തൊക്കെയ വിവരങ്ങള്
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ആഹ ആയെന്നെ
എന്ത് ഭക്ഷണം കഴിച്ചോ ആഹ സെരിയാവുണ്ട് എന്റെഅടുത്ത് അഗ്ലോണിമണ്ട് ആന്തോര്യങ്ങള് പിന്നെ കലാത്തിയ ബോഗൈൻ വില്ല എല്ലാ ഐറ്റംസുകളും ഇങ്ങനെ ഉണ്ട്
ആഹ ബൊഗേൻ വില്ല പല കളേഴ്സ് ഉണ്ടോ
ആഹ് ഇപ്പൊക്കെ ഞാൻ ഇപ്രാവശ്യം കൊറച്ചു വാങ്ങിട്ടുണ്ട്
ആഹ ഞാനും ഇങ്ങനെ കുറച്ച് വാങ്ങിക്കണമന്ന് വിചാരിച്ചിരിക്കുവാ എനിക്ക് മഞ്ഞ കളർ ഒക്ക ഭയങ്കര ഇഷ്ടവാ
ആഹ് ഇപ്പൊ പലേ കളർ വരുന്നുണ്ടേ പല പലേ കളറും ഡബിൾ കളർ അങ്ങനെക്കെ വരുന്നുണ്ടാല്ലോ ഈ മഴയാകുമ്പോ പിന്നെ പൂക്കളത് അത് കുറഞ്ഞു
ആഹ ഇപ്പ ഇല്ല ഇപ്പം മഴ ആയതൊണ്ടേ
പിന്നൻ
ആഹ പൂക്കള് കൊറവാ
ഉം ഉം ഏഹ ഇങ്ങെടുത്തു എത്ര ഇതൊക്കുണ്ട്
എനിക്ക്ആഹ് ബോഗൈൻ വില്ല ഉണ്ട് ര ഒന്ന് രണ്ടെണ്ണേ ഒള്ളൂ- ഒരു ലൈറ്റ് കളറ് ഈ വേ എന്താ പറയാ റോസ് കളറിലുള്ള ഒ രെണ്ണോം പിന്നെ പെർപ്പിൾ കളറിലിങ്ങനെ കൊലയായിട്ട് നിക്കുന്ന ഒരെണ്ണോം ആഹ് അത്രേ ഉള്ളു അത് രണ്ടെണ്ണയേ ഉള്ളു പിന്നെ റോസ് ഒണ്ട് റോസിന്റെയൊരു ആഹ് യെല്ലോ അല്ല റെഡ് അല്ല ആ മാതിരിയുള്ള ഒരു കളറിലൊരെണ്ണം-
അയ്ശരി ആഹ് ആഹ്-
വാ റോസെല്ലാം ഒണങ്ങിപ്പോകുന്നു ഞാൻ വെ
ആഹ് റോസ് എനിക്കൊതെന്നായാണ് ഞാനതു വാങ്ങിയിരുന്നില്ല ആദ്യം ഇതുമാതിരി കൊറച്ച് ഒരു ഒന്ന് രണ്ട് കളർ വാങ്ങി അത് അങ്ങനെ പോവാ- ത് പിന്നെ അതിങ്ങനെ കാണുമ്പോ പിന്നേം ഇപ്പോ ഞാൻ വാങ്ങീട്ട് ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നാലും മുരടിപ്പാണ് എത്ര നമ്മള് ചെയ്താലും ആഹ് അതിന്റെ മൊട്ടൊക്കെ കരിഞ്ഞിട്ട് കട്ട്ചെയ്ത് കട്ട്ചെയ്ത് കൊടുക്കന്നെ പണി ഇപ്പൊ ഇങ്ങനെ തളിർത്ത് വരുന്നുണ്ട് നോക്ക മറ്റേത് തീരെ ഞാൻ ഒഴിവാക്കിന്നു തീരെ പിന്ന ഇതി ഇങ്ങനെ കാണുമ്പോ ഒരു നാലഞ്ച് ചെടി ഇപ്പ വാങ്ങിച്ചിട്ട് അതിനെങ്ങനെ നോക്കന്നെ പക്ഷെ കറക്റ്റിലൊരു വൃ ത്തിക്കൊരു പൂവ് ഇങ്ങട്ട് വരുന്നില്ല ഇങ്ങനെ ചെയ്തിട്ടും-
ആഹ് എനിക്കും ഇഷ്ടവാ കാണാൻ ഇഷ്ടവാ നല്ല ഭംഗിയാ മണവും കൂടി മണം ഇല്ലി പ്പോ ഒന്നിനും-
മണംല്യ അതില്ല കാണാനുള്ള ഭങ്ങിയെന്നേയുള്ളു അങ്ങനെ- മ് ഹ്- പിന്നെ മറ്റേ അഗ്ലോണിമന്റെ ടൈപ്പിലുണ്ടോ ചെടികള് ആഗ്ലോണിമ ടൈപ്പ് ഉണ്ടല്ലേ ഇലച്ചെടികള്
ഏഹ് ഇല്ല ഇല്ല എനിക്ക് അധികം ചെടി വെക്കാനുള്ള എടയില്ലേ
ആഹ് അയ്ശരി ആഹ് ആഹ് അങ്ങനെ
പിന്നെ ഇഷ്ടവാണെന്നുള്ളതേ ഉള്ളൂ
ആഹ് ആഹ് - അതിനോട് കു ആഹ് കഴിഞ്ഞേ-
ആഹ് ഞാൻ കഴിക്കാൻ ഇല്ലില്ല കഴിക്കാൻ പോവുന്നേയുള്ളൂ കഴിക്കാൻ പോകുന്നേയൊള്ളൂ
എന്താന്ന് ഫുഡ് സ്പെഷ്യല്
ഹലോ ആഹ് കറി എന്താ
ഇന്ന് കുമ്പളങ്ങ പരിപ്പ് കറി
ആഹ്
മീനും ബീ
ആഹ് സെയിം പിഞ്ച് എനിക്ക് ബീറ്റ്റൂട്ടും പിന്നെ മോരുകറീം മോരുകറീന്ന് പറഞ്ഞാ മറ്റേ കുമ്പളങ്ങ അല്ല വെള്ളരി ക്കായ്ട്ട പിന്നെ മീനും-
ഉം-
പിന്നെ മക്കള്
പിന്നെ മക്കളൊക്കെ പഠിക്കുന്നു സുഖായിരിക്കുന്നു പിന്നെ ചെടികള് വില്പന അങ്ങനെ വല്ലോം ഉണ്ടോ
ഞാന് കൊടുത്തര് ഇങ്ങനെ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യും ഇപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കൊറച്ചൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കൊടുത്തിരുന്നു ചെർ ഇതൊക്കെ പിന്നെ ഞങ്ങള് നമ്മള് കൊടുത്തി ട്ട് അങ്ങട്ട് വാങ്ങും ഞാന് ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു നഴ്സറിയുണ്ട് അവിടെ കൊടുക്കും എന്നിട്ട് അവിടുന്ന് പിന്നെ
ആഹ് അങ്ങനെയേ ഉള്ളല്ലേ
ആഹ് ആഹ്
ആഹ്
അങ്ങനെ ചെയ്യും പിന്നെ കൊറച്ചൊക്കെ അതിങ്ങനെ പക്ഷെ അപ്പത്തേന് നമ്മള് ചെടി വേറെ കാണുമ്പോ അത് വാങ്ങിക്കും ഇതിനോട് കമ്പം കൂടിയാ പിന്നങ്ങ് അതാണ്
ഞങ്ങക്കിവിടെ തൊട്ടടുത്ത് കൊറേയുണ്ട് നേഴ്സറിയെ ഇഷ്ടം പോലെ ചെടി ഉണ്ട് കാണുമ്പം കൊതിയാവും
ആഹ് പിന്നെ നമുക്ക് സ്ഥലം വേണേ എന്നാലേ
ആഹ് വേണം ശരിയാ അയ്നിവിടെ ഇപ്പോ പാമ്പിന്റെയൊക്കെ കേട്ടേ പിന്നെ പേടിയുവായി ആഹ്
ഞാന് ഇതേപോലെ സിറ്റൗട്ടിൽ അവിടെ അങ്ങനെ വെച്ചിട്ടേ എനിക്ക് തന്നെ പേടി ജനലടച്ചിടും
ഞാൻ എല്ലാം എടുത്ത് മാറ്റി അവിടുന്നൊക്കെ താഴോട്ടൊക്കെ ആക്കി സിറ്റൗട്ടീന്ന് എല്ലാം മാറ്റിയത്
ആഹ് അങ്ങനെ വേറെയിപ്പോ എന്താ മഴ ഇന്നില്ല ഇന്നലെ ചെറുതായിട്ടൊരു ഇതിങ്ങനെ ഇപ്പോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറവാണ്
ആണോ ഉം ഇന്നിവിടെ ഇല്ല
ആഹ്
ഇന്നലെ ഒക്കെ നല്ല മഴയായിരുന്നു മിനിഞ്ഞാന്നും നല്ല മഴയായിരുന്നു ഇന്നങ്ങനെ വലുതായിട്ടില്ല ഇന്ന് ഒരുവിധം വെയിലാ കാണുന്ന വെയിൽ വല്യതല്ല എന്നാലും വെയിലാ
രണ്ടൂസായിട്ട് അങ്ങനെ തന്നെ നല്ല മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്
ആഹ് ആഹ് ഇനിയിപ്പോ സ്കൂള് തുറക്കുമ്പോഴത്തേക്കിന് തൊടങ്ങും അങ്ങനെ പോന്നു എന്തോ
കോളേജിലും മക്കള്
കേൾക്കിണില്ല കെട്ടോ നിന്ന് പോകുന്നു.
ആഹ് നെറ്റ് ക്ക് ഇവിടെ ഞാനു ഹലോ ആഹ് കേക്കുന്നില്ലേ ഇപ്പൊ കേക്കുന്നുണ്ടോ
ഒട്ടും ശബ്ദം കേക്കുന്നില്ല എന്റെ കേക്കാമോ
ആഹ് കേൾക്കണ്ടെയ്
ഉണ്ടോ ആ ഓക്കെ ഓക്കെ ഇപ്പൊ കേൾക്കാം
ഉം ഉം
പിന്നെ ആഹ് സ്കൂള് തുടങ്ങുമ്പഴ്ത്തേക്കിന് മഴേം തുടങ്ങും.
ആഹ് അതെന്നെ ഇനി ഇണ്ടാവും
ആഹ് ഇപ്പോ വേനൽ മഴയായിരുന്നുന്നല്ലേ.
ആഹ് അതായിരുന്നു.
അങ്ങനെ പോവുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വല്ല ടൂറ് വല്ലം പോയായിരുന്നോ
നമ്മള് വല്ലാണ്ട പോയിട്ടില്ല ഒക്കെങ്ങനെ മക്കള്. കോളേജ് അങ്ങനെയൊക്കെ ഓര്ക്ക് ലീവ്ണ്ട് അങ്ങനങ്ങനെ പോയി ഇവരെ ചെറിയ ആൾക്കാരാ. വെക്കെഷം ഒന്ന് ജസ്റ്റ് നമ്മളട്ത്തൊന്ന് ഇങ്ങനെപോയി വന്നേല്ലാതെ. അല്ലാണ്ട ദൂരൊന്നും പോയിട്ടില്ലൃ
ദൂരെന്ന് ആഹ് ഞാന് ഈ എടയ്ക്ക് വെളിയനാടെന്ന് പറഞ്ഞൊരു സ്ഥലം പോയേ. നല്ല പ്ഇ ആലപ്പുഴയാ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വല്ലൃ വല്ലൃ വെ ഈ എന്താ പറയാ ടൂറിസ്റ്റ് പ്ലേയിസ് ഒന്നുഅല്ല പക്ഷെ അതിലേക്കൂടെ വണ്ടി ഓടിച്ചു പോവാൻ നല്ല രസവാ അപ്പെറം ഇപ്പെറം പാടുവായിട്ട്.
അയ്ശെരി. ആഹ് കേട്ടില്ല സ്ഥലപേര് അയ്ശെരി. ആഹ് ആഹ്.
ആഹ് നല്ല ഭംഗിയാ കാണാൻ.
ആഹ്.
അവിടെ ഈവനിങ് ആകുമ്പോഴത്തേക്കിന് സൂര്യാസ്തമയം കാണാനൊക്കെ ആൾക്കാര് വന്ന്നിക്കും അവിടെ അതും കാണാൻ നല്ല ഭംഗിയാ അങ്ങനെ. ഉം പിന്നെന്തൊക്കെയാ ഹോബി.
അതന്നെന്ത് വേറെ ഞാനെന്താ ങ്ങനെ കേ ക്ക്ണ്ടാക്ക്ണ്ട് പിന്നെ ചെടികള്.
ആഹ് അഹ് ആഹ്
കേക്കാദൃങ്ങനെ ഓഡ്ർണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വല്ലാണ്ട് ഓഡ്ർ ഇല്ലൃ അപ്പൊ പിന്നെ എങ്ങനെ ഒരു മടുത്തമാതിയാ
ഓ എന്തുമാത്രം ഉണ്ടെന്നറിയാവോ കേക് ക്കിൻ്റെ അതുകെണ്ടായിരിക്കു ഇപ്പൊ ഓർഡർ കുറവ് ഉം ഉം. എല്ലവെരും ചെയ്യുന്നുണ്ട്.
പിന്നെങ്ങനെ വല്ലപ്പോഴും അങ്ങനെ കിട്ടുമ്പോ നമുക്ക് നഷ്ടാണ് സാധനങ്ങള് ഇങ്ങനെ. ഒന്ന് വാങ്ങിച്ചാത് ഫുള്ളെര് കേക്കിന് ആവില്ലല്ലോ അപ്പൊ അങ്ങനെ ആദ്യക്കെ കുർച്ചൊക്കെ ഇങ്ങനെ കിട്ടീയ്ന്നു പിന്നെ ഇപ്പങ്ങനെ മ ഒരു നമുക്കും മടിയായി.
ആഹ് കണ്ടിന്യൂസായിട്ട് ഓഡറി ഇല്ലെങ്കില് നമ്മള് മേടിച്ച സാധനം വേസ്റ്റാവും.
അതാണോ ഉം ഇങ്ങളെന്തെലും ചെയ്യലുണ്ടോ.
ഇല്ല ഇല്ല ഞാനൊരു ഓൺലൈന് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഈ സെയിലാ അപ്പ അത് കാരണം അധികം ചെയ്തില്ല ഞാന് എനിക്ക് സെയിൽ അറിഞ്ഞുടാ.
ആഹ് ഏതിന്റെ
ആഹ് ഫ്യൂച്ചർ വേഴ്സെന്ന് പറയുന്ന ഒരു കമ്പനി.
അയ്ശരി ആഹ് ആഹ്
അതില് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഫുഡ് സപ്ലിമെന്റ്സും നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സും അങ്ങനെ കുറേ
അയ്ശരി ആഹ്
അതുണ്ട് പിന്നെ ഇങ്ങനെ സമയം പോകാനായിട്ട് തൈ - വായിക്കാൻ ഇഷ്ടവാ പാട്ട് കേക്കും. അങ്ങനെ അങ്ങനെ സമയം പോവും
ഉം ടൈമില്ലാ എൻക്ക് ചെടികള്ണ്ടെങ്കി തന്നെ കൊറേ അയിന്റെ കൂടെ ഇങ്ങനെ
ആഹ്
ഓം
പിന്നെ ഇടക്ക് ഞാൻ എന്തെങ്കിലും ഇഷ്ടം തോന്നിയാ ഒന്ന് എന്റേത് തന്നെ വേറെ തയ്ച്ചു കൊടുക്കലൊന്നുല്ല തയ്ക്കും അങ്ങനെ ആഹ് അങ്ങനെ അതപ്പം ഇരിക്കാൻ ഇഷ്ടം തോന്നിയാല്. എൻ്റെ എന്തെങ്കിലും ഉടുപ്പൊന്ന് തയ്ച് -
തില് ഹ ഹ കേൾക്ക്തേമാരിങ്ങനെ എല്ലാതും ഇങ്ങനെ ചെയ്തിരുന്നു ഞാന്. പല ഫ്ലേവറുകളും അങ്ങനെക്കെ ഇണ്ടല്ലോ
അത് ശെരി ആഹ്.
അതിനോട് ചെടപ്പ ഇങ്ങെനെ ചെലപ്പങ്ങട്ട് തോന്നുക്കനെ. യൂട്യൂബ് കണ്ട് പഠിച്ചതന്നേണ് അല്ല അങ്ങനെ ക്ലാസ്സിന് പോയിട്ടൊന്നുല്ല
യൂട്യൂബിൽ ഇഷ്ടം പോലെയുട് ഇഷ്-
ആഹ് വിഡിയോസ് കണ്ട് കണ്ട് കണ്ട് അങ്ങനെ പണ്ട്. ആദ്യം കൂടുതലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ചാനലെന്നെ മലയാള ചാനലൊന്നും ഉണ്ടായില്ല. അത്രയും മുമ്പ് ഞാന് എന്താണ്. കുക്കറ്ലൊക്കെ വെച്ചിട്ട് പലേ പോലെ ഒരു റാശ്യം കുക്കർ പൊട്ടിത്തെറിച്ചു. പിന്നെ ഭയങ്കര മല പോലൊക്കെ വരും ഇങ്ങനെ ഉയർന്നിട്ടും അത് കറക്റ്റ് മെഷർമെൻറും കാര്യങ്ങളൊന്നും കറക്റ്റ് ആവാത്തോണ്ടാണെ. അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഫ ഇപ്പളും ഓർമ്മണ്ട് എനിക്ക് ഫസ്റ്റിന്റെ കേക്ക് ശെരിയായിട്ട് ഞാന് പിന്നന്ന് പ്പൊട്ടുമ്പോ അത് ഭയങ്കര ഇപ്പളും മറക്കൂല. ഫസ്റ്റ് കേക്ക് ശരിയായത് കൊറേ ചെയ്ത്ണ്.
ങ്ങാനും ഒന്ന്
ഉം ആഹ് പിന്നെ നോവനുക്കെ അങ്ങനെക്കെ ആയിട്ടെന്നെ ഇങ്ങനെ
അങ്ങനെ ചെയ്തീനി
ഉം ഇങ്ങനെ പോകുന്നു. മഴ പെയ്യുമെന്ന് തോന്നു. ഒന്ന് മൂടി വരുന്ന്ണ്ട്.
മൂടിവരുന്ണ്ടോ ആഹ് ഇവിടന്നില്ല ഇന്നും ആ ശെരി
ആഹ് ഹാ ഓക്കെ
ആംചെ ചോറുണ്ടില്ലേ എന്നാം പോവ ഇനി ആ ശെരി എന്നാ